ആഹ് ഓഹ്
ഇളച്ചിള് വീട്ടില്ണ്ടപ്പോ വീട്ടിലുണ്ടിപ്പം
ആണ്ട്
ആഹ് എല്ലാരും കൂടി ആവുമ്പോ പിന്നെ പണി വേഗം കഴിയല്ലല്ലേ
ആഹ് എല്ലാവരും കൂടി ആഉമ്പോ തന്നെങ്ങ ഒറ്റയ്ക്കാ പിന്നേും പെട്ടെന്ന് കയ്യും ആരും കൂടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ആഹ് അത്
ഉമ്മക്കെ ഉണ്ടോ അമ്മായിമ്മിം അമ്മോ ശാകെക്ക്ണ്ട്
ആഹ് എലാക്ക് എല്ലാരുണ്ട്
ഉം
ഉം ഉം
പുത്യാപ്പളെ പോയിട്ട് കൊറായോ
ഉം ആഹ് അഞ്ചു മാസം കഴിഞ്ഞു എന്തൊക്കെയഞ്ഞിട്ട്
വേറെ എന്ത ഇങ്ങനെ പോവുന്നു ഞാൻ പറാ വേറെന്ത് പോ വിടി പരിപാടി ഇല്ലാത്ത കൊണ്ട് പോവാന്ത പണി എവിടെയെങ്കിലും പോവാണ്ടാവുമ്പോ പണി വേഗം കഴിച്ചോളൂം
ആഹ് ആഹ്
ക്ലാസിനോണോണ്ടിട്ട് മക്കള് പോകുമ്പോൾ തന്ന വേഗം അങ്ങനെ കയ്യും ചെയ്യും പത്ത് പതിനൊന്നണി ത ആകുമ്പോത്തിന് ഞാനും പോകും ഓര് വരാനാവുമ്പോത്തിന് ഇവിടെത്തും ചെയ്യും
ആഹ് പതിനൊന്ന് മണിക്ക് കേക്കാരും തൊടങ്ങ് എ പ്പളാ തൊടങ്ങക്ലാസ്
ആഹ് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടുന്ന് പതിനൊന്നണ്ട് പോ നമുക്ക്ടെ ഓരോ നമുക്ക് ഇഷ്ടമുള്ള സമയം എടുക്കാം പന്ത്രണ്ട് മണി മുതല് ഒന്നര വരെ ഞാന് കമ്പ്യൂ ഫാഷൻ ഡിസൈ ഡിസൈനി കേറും ഒന്നര മുതൽ പിന്നെ മൂന്നണി മൂന്നര നാലനി വരെ കമ്പ്യൂട്ടറിനും ഇരിക്കും
ആഹ് ആഹ് ആഹ്
അങ്ങനെ നമ്മള ഇഷ്ടള്ള സമയട്‌ത്ത് കാണ്ട് ആഹ് ആയ്ച്ചേല് മൂന്ന് ദിവസാണ് ഇണ്ടാവാ ചൊവ്വ വ്യായയും ശനിയാണ് ഞാൻ എടുത്തത്
ആഹ് ആഹ് മൂന്ന് ദിവസം
പിന്നെ ഡെയിലി എടുക്കണേ നമുക്ക് എടുക്കട്ടോ പിനാഴ്ച വെറുത ഡെയിലി ആവുമ്പോ ഇങ്ങനെ ഫെയർ മുതലാവൂല്ല അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഇങ്ങെനെ കൊറേ നേരം ഇടുന്കാണ്ട്
ആഹ് അങ്ങനെ ആഹ്
ഒറ്റക്ക് എല്ലാം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ക്ണോ ഡ്രൈവിങ്ങൊക്കറിയോ
ഇല്ലല്ല കൊറച്ച് ഇങ്ങനെ ഓടിക്കും പക്ഷെ എന്നാലും പോവലില്ല
ആഹ്
അങ്ങനെ പഠിച്ചാ സുഖാണ് പിന്ന നമുക്ക് വണ്ടി ഇണ്ടെങ്കിൽ ഇങ്ങനെ അണ് പോവാ
പിന്നെ ഒരാൾ മറ്റേത് എവിടുക്കേലൊന്ന് പോകണന്ന്ണ്ടെങ്കിൽ ആരെങ്കില ഒക്കെ അല്ലെങ്കി ഓട്ടോ ഫഓട്ടോ അങ്ങനൊക്കൊ സ്വന്തമായിട്ട് കയ്യിയിലുണ്ടാവുമ്പോൾ പിന്നെ നമ്മക്ക്
സുഖാണ് ഇയ്യോടിക്കോ പോവോ
ഞാൻ ഓടിക്കൊന്നില്ല ഇവടെ വീട്ടില് വണ്ടിയാള്‌ ഇഷ്ടംപോലെ ഇണ്ട്.
ആഹ് ഞാൻ ഇവടെണ്ടായപ്പോ ആള അടുത്ത് ആദ്യം അങ്ങനത്തെ വണ്ടി ഇണ്ടേനി അപ്പം പിന്നെ കുറച്ചങ്ങനെ പഠിപ്പിച്ച്നി പഠി പ്പിച് തരൊന്നില്ല വണ്ടി തന്നിട്ട് ഇന്നോടറി ഇയ്യോട്ടിക്കോ റിം അങ്ങനാണ് ഞാൻ പിന്നെ ഒരു വിധൊക്കെ ങ്ങൻതാക്കി ക്ക്യാണ്ട് കൊറച്ചൊക്കെ പഠിച്ചീനി. ആദ്യക്കെങ്ങെനെ കുറച്ചൊക്കെ അങ്ങാടി
ക്കങ്ങാടീല് അങ്ങനെ മക്കളെ സ്‌കൂൾക്കൊക്കങ്ങനെ പോയീനി
പിന്നെ ഇട്ക്കാതായി ആയി ഇതായി. ഇപ്പം പിന്നെ ആ വണ്ടി കൊടുത്ത് പ്പ പൾസറാണ്. അപ്പൊ പിന്നെ ഭയങ്കര എടങ്ങാറാ.
ആഹ് ആഹ്
മോള് ആ പൾസർ വരെ ഓ ടിക്കും.
ഏഹ് ആഹാ
അതയിന്റെ കൂടെ ആഹ്
റ്റക്കെന്നെ പഠിച്ചതാ?
ആഹ് ഒറ്റ കാ ആള് പഠിപ്പിച്ചൊടുത്തിട്ടും കൂടില്ലാ. അഒന്ന് പറഞ്ഞൊടുത്താ മതി രണ്ട് മോളും മോനൊ ക്കാ പൾസറെന്നെ ഓടിക്കു.
ആഹ് ആഹ് ഇവടെ വണ്ടിയേളൊക്കെ ഉണ്ട് പക്ഷെ പേട്യാണ് പറ്യ പഠിക്കാന് അൻക് സൈക്കിൾ ബാലൻസ് ഇല്ല്യാത്തോണ്ടെ സൈക്കിൾ ബാലൻസൂല ആഹ് പ്പ പേട്‌യാ.
ഞാൻ ആദ്യൊക്കെ ഏഹ് ഇങ് ഇന്നാലും ഇൻക്ക് പേടിയാണ് ഞാൻ ഒരീ സം അയിനെ ബേക്കില്ര്ത്തിക്കാണ്ട് ഫ മ്മളവിട്ന്നങ്ങനെ റോട്ട്മ്മ കൂടൊക്കെ ഓടിച്ചിനി പക്ഷെ ഇന്നാലും ഇൻക്ക് വണ്ടി വര്ണ കാണുമ്പോ ഉള്ളിലൊരു പേടി തോന്നലാ. നമ്മള ഇത് ല്ലായിട്ട് നമ്മള് ഇങ്ങനെ ഓടിക്കായിട്ട്
ഏഹ് ഇന്റെ അനിയത്തിക്കും നാത്തൂനും മാത്തൂനൊക്ക അറിം.
ന്നേ.
കൊ ഉം അവരൊക്കെ ആയിട്ടന്നെ പോക്ക്
ആ്താവുമ്പോ നമു ഇങ്ങനെ ഒ അതാവുമ്പം നമുക്കിങ്ങനെ ഒരാളെങ്ങനെ കാത്തിക്കണ്ട വേഗങ്ങട് ഇട്ത്ത് പോവാ അതാണ് സംഭവം.
അനിയത്തി പുതിയ സ്കൂട്ടിടുത്തു പുതിയ ഇപ്പട്ത്ത് ഇട്ത്തു നാത്തൂന് പിന്നെ
ഇപ്പനോട് കൊറേ ആയി പറിണ് ഇങ്ങള് ഇൻക്കൊര് വണ്ടി വേട്ച്ചരി വേടിച്ചരിന്ന് പറഞ്ഞ് കാണ്ട് ഇങ്ങനെ വെറുപ്പിക്കു ഇവട്ന്ന്
ആഹ് മോക്ക് പതിനെട്ട് വയസായി
ഇല്ലല്ല ഞാൻ പറയാ കൊർച്ച് കൈയട്ടെ ഇപ്പട്ത്തിട്ട് അപ്പം പറിം മറ്റേ സ്കൂട്ടി ണ്ടല്ലോ ആ കരണ്ടിന്റെ ഇലക്ട്രിക്ക് അയിന്റെ ആഹ് അങ്ങൻത്തത് മതീന്നറിണ്ട് അതാവുമ്പൾ ലൈസൻസും വേണ്ട ഒന്നും വേണ്ടർഞ്കാണ്ടേ
ആഹ് ഇണ്ട് ലൈസൻസ് വേണ്ട ഹെൽമെറ്റ് വേണ്ട പർഞ്ങ്ങാണ്ട്ണ്ടല്ലോ ചെറിയ കുട്ടികൾക്കൊക്കെ ഓടിക്കാന്ന
ആഹ് അതന്നെ നടക്കൂല. ഞാൻ പറിം ഇപ്പളൊന്നും ഇട്‌ത്തൊട്ത്താല് എന്തെങ്കി പറ്റീട്ട് പിന്നെ നമ്മളന്നെ വേണ്ടി വരും നോക്കാ.
പിന്നെ
വേറെന്താ ഫുഡ് കഴിക്കലൊക്കെ കുറെ നേരവോ? രണ്ട് ഒരു മണി ഒന്നരക്കാകുമ്പോത് കഴിക്കുവോ വേം കഴിക്കോ?
ആഹ് ഒന്നരക്കവുമ്പോത്തിന് കയിക്കും.
ആഹ് എളച്ചന്മാര് നാട്ടിലുള്ളോലാ
ആഹ്
ആഹ് ശരി ഇങ്ങക്ക് മറ്റേ മറ്റേന്റെ ടാസ്ക് കിട്ടീന്യോ മറ്റേ എന്താ പറയാ ഏഹ് റെക്കോ റെക്കോർഡിംഗ് അല്ലല്ലോ മറ്റ ആം ഒരു ദ് തന്നിട്ട് നമ്മള ആ റെക്കോർഡ് ചെയ്ത് കൊടുക്കണാ അത് കിട്ടീനി?
ഇല്ല ഇല്ല ഞാനിപ്പോ രണ്ട് മൂന്ന്സ ആയിട്ടൊള്ളു ആഹ് ആഹ് എന്തൊക്കെ ഇന്നട്ട് പിന്നെ വേറെ എന്തൊക്കെ വാങ്ക് കൊടുക്ണ്ടല്ലോ അവിടെ കൊടു
ഉം വാങ്കൊടുക്ണ്ട്. ഇവടെ എട്ത്തന്നെ പള്ളിള്ളതോണ്ട് നല്ല കേൾക്കാ
ആഹ് വെടീ ണ്ടെട്ത്ത്
ഇപ്പൊ അയ്ന് മിൻറ്റിന് മിൻറ്റ്നാന്നര് പള്ളി രണ്ട് പള്ളി അടുത്തടുത്തന്നെണ്ട്. ഒന്ന് കയ്യുമ്പോത്തേനും ഒന്നുണ്ടാവും
ആഹ് അതെ അതെ ഇപ്പ എല്ലടത്തും പള്ളി
മുജാദിന്റെ പള്ളി മറ്റേ പള്ളി അറിഞ്ഞിടുമ്പോ അങ്ങനെ രണ്ട് തൊട്ടടുത്താണ്
ഉം എന്നിട്ട് ആഹ് എന്നിട്ട് പിന്നെ വേറെന്താ
ഹസ്ബന്റീൻ അവിടെ എന്താണ് ഇ വർക്ക് എന്തട്ട ഷോപ്പിൽ അങ്ങനെന്താണ്
ആഹ് ഷോപ്പിലാണ്
ആഹ് ശരി
ഉം
നമ്മൾ അതേപോലെ വീടിന്റെ എല്ലാ പണിയടുക്കും ആര് ഞാനോ ഞാൻ പ്ലസ് വൺ കംപ്ലീറ്റയി പ്ലസ് ടു ആ പോ പിന്നെ കല്യാണം കഴിഞ്ഞിന്ന് ഫുള്ളാക്കാ കഴിഞ്ഞില്ല നിട്ട് ഇപ്പ ങ്ങനെ പറയാനി ഇപ്പ ഇതിന്റെ കൂടെ തന്ന പ്ലസ് ടുൻ ഇതുണ്ടോ നോക്കണോ അത് എഴുതണംന്ന് അറയിനീ.
ആ പ്ലസ് ടു പ്പൊ ആറ മാസത്തില് ല്ളെ അങ്ങനെണ്ടല്ലോ ആറു മാസം ആ ഓൺലൈൻ ആയിട്ട് ചെയ്യ്
ഉം അങ്ങനെ നോക്കണംന്ന് പറന്. അരിപ്പളാണ് ബോധം വെക്കണുന്നത് റുന്നട്ട അയ്നോട്ട്
ഇപോക്കന്ന് കഴിഞ്ഞപ്പോ കുട് കുട്ടികളോക്കെ ഒന്ന് വലുതായി
ആ നക്ക ആ ചെയ്ത മതി ആറ് മാസത്തക്കണ്ട് എളുപ്പം ഏയ്‌ യ്തിടി ക്കാലോ. ഓൺലൈനയിട്ട്ന്നെ ഇതാക്കാം. എക്സാം ഓൺലൈൻ തന്നെ അങ്ങനൊക്കെ പറഞ്ഞട്ടിനീ എക്സാം ഓൺലൈൻ. ചെയ്യാ
ആ അങ്ങനെ രോന് ങ്ങനെ ഫോണിലേക്കന്നെ വരല്ലണ്ടോരോന്ന് യിട്ട് നോക്കണ വിചാരിക്കേ
ഞാ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി ഡിഗ്രി കംപ്ലീറ്റ് ആയിയ്യാ ഞൻ ഡിഗ്രി ഇത്രയപ്പോ പിന്നെ ഡിഗ്രി അടി ഫൈൽ ന കല്യാണം ആ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ത്രായി കല്യാണം കഴഞ്ഞിട്ട് പതിനഞ്ച് പതിനാല് വർഷ
ആഹ ന്റെത് ലെ പതിനാറ്
നാറ് പതിനാറല്ലേ? ആഹ് ആഹ് പിന്നെ
മക്കള് കൊറച്ച് അല്ല കൊറച്ച് കഴിഞ്ഞേരാണ് മോള് വറ്റിലിണ്ടായത്?
ആഹ് രണ്ട വർഷം കഴട്ടാണ് ആ
പിന്നെ അ ന്താ ന്നന്നാല അതേപോലെ അങ്ങനെ ഒരു കസിന്റെറടുത്ത് പോവാണ്ടേനി അപ്പ പിന്നെ രാവിലെ വേഗ പണി
അൻപണിയവുമ്പോഴത്ത ഇവിടുന്ന് പോയി വെകനേരായിരുന്നു വരുമ്പള്.
എല്ലാരും കൂടി ഇങ്ങനെ കൂടുമ്പോ ഒരു രസമാണ്ല്ല ടക്കൊരു താണ്.
ഉം ആഹ് ശരി കസിൻസ്ക്കെ കൂടുമ്പോഴൊല്ല രസണ് പുറത്തൊക്കെ ഒ പോയി ഒന്ന്ഫുഡ് കയച്ച് അങ്ങനൊക്കെകബ്ലും
ആഹ് അങ്ങനെ നമ്മളതേപോലെടുക്കങ്ങെ അതാ ഓഹ് ഒന്നെങ്കിൽ ആരെങ്കും വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ കൂട അല്ലെങ്കിൽ എവിടെെങ്കിലും ബി ഇപ്പോടുക്കങ്കില പോവാന്ന്റഞ്ഞ ങ്ങനെ എല്ലാരും കൂടി വരും. അപ്പൊ ഒരു രസണ് നമുക്കരു മനസ്സനരു ഒരു സന്തോഷാണ്.
ആഹ് അതെ അതെ.
അങ്ങനെ നമ്മ ഇന്നാള് ഇതേപോലെ എല്ലാരും
പോലെ എല്ലാർക്കും
സദ്യ കഴിക്കാറിനകണ്ട് അങ്ങനെ എല്ലാരും കൂടി ഒരു ഹോട്ടലില് പോയികാണ്ട് അങ്ങനെ കഴിച്ചു വന്ന്.
ആഹ് ആ ഞങ്ങൾ പ്ലാനിങ് ണ്ടാവും പ്ലാനിങ് മാത്രേ നടക്കുള്ളൂ. ഇവിടെന്നോഓരോത്തക്ക് ഓരോ ബുദ്ധിമുട്ടാവും അപ്പൊ പിന്നെ ചിലോർ പഠിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ നമ്മുടെ ഫ്രണ്ട്സാണ് എല്ലാരുകൂടി കൊറച്ചീസം കൊറ ചക്കാട് രെല്ലാരും കൂടി കൂടിയിരുന്നു ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ പാടെ
ആ അതേപോലെ അതേപോലെ നമ്മളും പത്താം ക്ലാസ്സിൽ പഠിച്ച പോലൊക്കെ തേപോലെ ഒരീസം കൂടീനി. സ്കൂണ്ട അവ്ടേക്ക് വരാൻ പറഞ്ഞ കണ്ട അങ്ങനെ
ആഹ്
ഒരു വർഷം വിളിച്ചപ്പോ എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ലേന ഒന്നായിട്ടുള്ളത് നടത്തിന് അപ്പൊ പിന്നെ അനെക്ക് പോവാൻ കഴിഞ്ഞില്ലേ. പിന്നെ പടുത്ത് വിഷുവിന്റെന്ന്ൻറ്റ് ഉണ്ടായിന. അന്ന് പോയി കുറച്ച് കുട്ടികളെ എത്തിട്ട്ന്നാലും ഒരു രസമാണ് പ ണ്ടത്തെ അതൊക്ക ഇങ്ങനെ സ്കൂൾണ്ട അടുത്തന്ന ആവുമ്പള് ഭയങ്കര ഒരു ഇതാണ്
ആഹ് സ്കൂളൊക്കെ ഒന്ന് കണ്ട് ഇതാക്കാ സ്കൂളൊക്കൊന്ന് കേറി പഠിച്ച ആഹ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കേറി കണ്ട് ബെഞ്ചും
തന്നെ ഇവിട ബീച്ചുതൊക്ക തൊട്ടടുത്തന്നാണ് ഞാൻ പറല് തൊട്ടടുത്തായാലും പാടാണ് ഇവിട ആരും പോവൂലെ ഞാന് ഇവിടുന്നിങ്ങനെ ഈ പുതിയാപ്ലട് പറയും മുക്കൊന്ന് പോവാന്ന് ആരും വരൂൽ തീരേ വെല ഉണ്ടാവൂല ഇവിടെ
ആ തൊട്ടടുത്താവുമ്പോൾ ഒറ്റക്കന്ന മക്കൾ മക്കളെ കൂട്ടിയങ്ങട് പോയാ മതിയല്ലോ.
ആ ത്ത ഞാന്നിട്ട് ഇങ്ങന ആക്കും എടക്ക് ഇവിടെ വീടിന്റെ നേരെ തൊട്ടപ്പുറത്ത് റോഡ് റോഡിന് നേരെ അപ്പുറത്ത് കടലാണ്
ആഹ് ഏഹ് അങ്ങനെ
അങ്ങനെ അടുത്ത്ണ്ട് ഞാൻ ഒരു ബി ആഹ് മോനുണ്ടാവുമ്പോനെന്താട്ടൂ ഒരു വെള്ളം ഇപ്പം നല്ല വെള്ളാണ് മഴെയ്തിട്ട് നല്ല തെരടി ച്ചിട്ട് ഭയങ്കര തെരാണേ മോന് ഇതിന്റെ മുന്നേ മോന്ണ്ടാവുമ്പ മോനെന്താട്ടും കട്ക്ക ഇണ്ടാവുവല്ലോ
ആഹ് ആഹ്
ആഹ് അത്ണ്ട് എന്നിട്ട് ഓന് പറിക്കാൻ പോവും നാ ഓന്റ കൂട അവിടെ പോയിരിക്കും അവിട നല്ല സുഖായിട്ട് പരി പറക്കീനി രാവിലെ വെള്ളർക്കത്തിന് പോയാല് കൊറേ പറിചൂണ്ടന്നിന് ന്നിട്ട് ആ സമയത്ത് ഇപ്പൊ പിന്ന ഭയങ്കര തെരാണ് മഴേന്റതായതൊണ്ടിട്ട് ഇപ്പൊ പിന്നെ അട് ക്കാൻ കയൂല്ല അങ്ങോട്ട്ക്ക്
ആഹ് ആഹ് അക്ക ക്ക് ബീച്ച്ന്നക്കിവടന്ന് കുറേ ദൂരാണ്
ആഹ് ഇവിടെ തൊട്ടടുത്തടുത്തറിഞായിരി ഓരോ ബീച്കൾണ്ട്
ആഹ് ആഹ് പോവാറുണ്ട് എടക്കൊക്കെ
ആടെ അടുത്താണെങ്കിൽ തിരേ വരൂല്ല പെരുന്നാളാണെങ്കിലൂം അ അത് വെരൂല അപ്പൊ നമ്മളെന്താട്ടും അയൽവാ സികളിണ്ടാവുല്ല നമ്മളെല്ലാരും കൂടി മക്കളേം കൂടി കൂട്ടിക്കാണ്ട്‌ നമ്മള് പോവും
ആഹ് അങ്ങന ആഹ് ആഹ് അങ്ങനെ രസാണ് എല്ലാവരും കൂടി യാക്കുമ്പോൾ
ചേക്കറി എന്താറിയ ആള്ണ്ട്
പിന്നെ വേറെന്തൊക്കെ കുളിക്കാനൊക്കെ പോവാനായോ